ആ കേൾക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ടല്ലോ എന്തെന്നു
ഏഹ്
എന്ത് ചെയ്യുന്നു ഫുഡൊക്കെ കഴിച്ച
ആഹ് ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കട്ടെ ഒന്നേര ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നിക്കാണ്
ആഹ് ശെരി ഞാൻ തന്നെ ഹസ് വന്നിട്ട് കൂടെ ഇരുന്നുകഴിക്കാന്ന് വെച്ചിട്ടാ
ആ അത് ശരി
ഇന്ന് മക്കളൊന്നുല്ല മറ്റേത് വലിയ മോൻവിട ഇണ്ടാവാറുണ്ട് കൊറച്ച് ദിവസായിട്ട് ഇന്നിപ്പോ ആരുല്ല അപ്പൊ പിന്നെ ഉം മക്കൾക്കിന്ന് ഡ്യൂട്ടിയില്ല പിന്നെന്നെ ഒറ്റക്ക ആകുമ്പത് രാവിലെ തന്നെ ഒറ്റക്കായി എല്ലാരുടെ പോയപ്പോ എല്ലാരും ചായകുടി കഞ്ഞിട്ട് പോയി ഇപ്പോ ആർക്കും കൂടിയില്ല കുട്ടിനെ ഒരുരിക്കക്ക് പറഞ്ഞയക്കുന്ന തിരക്കില്
അഅ്ശരി
അപ്പൊ പിന്നെ ഒറ്റക്കായി രാവിൽത്തെ ചായ കുടിച്ചിട്ടില്ല. അപ്പ ഞാൻ പറ്യ ഇനിപ്പോ ഇപ്പെത്താ വന്ന് പോയപ്പം പറഞ്ഞ് ഉച്ചായിലേ ഇഞ്ഞ് ഇങ്ങള്ട് വരി ന്നട്ട് കഴിക്കാർഞ്. ഞാപ്പട് വരാർണു. ഈ ഇപ്പട് വരല് എപ്പ്ളാണ്ട് എത്താ അതൊന്നു അറീല്ല. ഇതുവരെ വന്നിട്ടില്ല. ആഹ് അറീല്ല ഓലോ ലെ ഓട്ടം കിട്ടുമ്പളേ വണ്ടീലായോണ്ട് അങ്ങനാണ്ട് പോവും. ഉം. ചെർത് ദാ കൊർച്ച് ചെർതായി എൽ കെ ജി ല് പോണ്. ഉം ഉഹും. പിന്നെ നിങ്ങൾ എന്തെയ്യെണ്, എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങള് എന്തെ
ഞാനയ്ന് ഓൺലൈൻ ആയിട്ട് ടീച്ചറാണ് ഓൺലൈൻ ടീച്ചറാണ്. ആഹ്
ങ്ങൊ. അപ്പോ ക്ലാസ് വൈകിട്ടാവുംല്ലേ.
വൈകിട്ട് ഏഴ് മണിന്റെ ശേഷാ ഇട്ക്കാ ഓര്പ്പം ക്ലാസ് ണ്ടല്ലോ മക്കക്കിപ്പം.
ആഹ് അത് സുഖാണ്.
ആഹ് അങ്ങനാണ്ട് ട്ക്കും. എന്തെങ്കിലും കാ നമ്മുക്ക് ചെറുതായിറ്റ് നമ്മളെ മക്കൾ ക്ക് നമ്മളെ സ്വന്തായിറ്റ് എന്തെങ്കിലും വാങ്ങി കൊടുക്കാന്നുള്ളതിൽ അങ്ങനെ ജോയിൻ അങ്ങനെ വല്ലാതൊന്ന് കിട്ടണൊന്നുല്ല പിന്നെ ജെസ്റ്റ് എത്രായാലും വേണ്ടില്ലാ ന്നുള്ളതിൽ കേറീതാ.
ഉം നല്ല ആളുകളൊക്കെ കിട്ടാറുണ്ട് എല്ലാ മാസവും രണ്ടും മൂന്നും ഒക്കെ കിട്ടാറുണ്ടോ?
കുട്ട്യേളെ
ആഹ് കുട്ട്യേളെ.
ഞമ്മക്ക് ഇട്ക്ക. എത്രേ ഇഷ്ടം നമുക്ക് ടൈം ഇല്ലാ ന്. ഇപ്പം മക്കളെ പഠിപ്പിക്ക്യാ ഉള്ളതോണ്ട് നമ്മൾ ക്കു അവരിം മാണ്ടെ നോക്കാ. അഹ്ട്ക്കണേ നമുക്ക് എത്രിം കുട്ട്യാളെ ഇട്ക്കാ. അപ്പപിന്നെ ഈ നമ്മൾ ഈ ഒഴിഞ്ഞ് നിക്ക്ണ ടൈമിലൊന്നും കുട്ട്യാളെ കിട്ട്ണില്ല. ഇപ്പളൊക്കേണെങ്കി നമുക്ക് പഠിപ്പിച്ചൊട് ക്കേനി. അയ്ന് ഇപ്പോല് സ്കൂളിലാണ്. പിന്നെ പൊർത്തുള്ള കു ട്ട്യേളക്ക പറ്റും. അയ്ന് അങ്ങനെ കൂടുതൽ അങ്ങനെ വരൂല. ഒക്കെ നമ്മളെ നാട്ടിലുള്ള മക്കൾ ആവുമ്പ എല്ലും ഒരേ ടൈമ്, ഞമ്മള് ഞമ്മളെ മക്കളെ പഠിപ്പിക്ണ ടൈമും ഓലെ പഠിപ്പിക്ക്ന്ന ടൈമും ഒക്ക ഒരേ ടൈമല്ലേ. അപ്പം ആഹ് അപ്പം ഓരാവുമ്പം ഇന്റെ മോളറിം ഇങ്ങള് മ ഓരെ നോക്കിയാട് ഇന്നെ തീരിം പഠിപ്പിക്കൂല ഇങ്ങള് ന്നറിം.
മക്കക്ക് പറഞ്ഞ് കൊടുക്കണ്ട സമയ ത്ത് പറഞ്ഞൊട്ക്കണം. ഇപ്പം ന്ന് പർഞ്ഞാല് പഴയ പോലല്ല. നമ്മള് കൂടെ ഇരുന്ന് വർക്ക് ചെയ്യണം. ഇപ്പം രക്ഷിതാക്കൾക്കും കൂടിയാണ് വർക്ക് വര്നത്.
പിന്നെ ഇ ഇംഗ്ലീഷ് മീഡിയം കൂടിയാണ്, അപ്പം നല്ല ടഫ് ആണ് ഓരോ വിഷയങ്ങളുംമ. എസ് എസ് ആയാലും സയൻസ് ആയാലും ഒക്കെ പഠിക്കാൻ
ഉം. ഇങ്ങക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയാ?
ഉം ആഹ് ഞാനങ്ങനെ പ്പം ആഹ് ങ്ങനെ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തീന്നു. അപ്പം അയ്ന്ന് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കാണ്ട് ഓല ഗ്രൂപ്പിന്നന്നെ നമുക്ക് കു നതാന്ന്.
ആഹ് അപ്പ സുഖാണ്. അ ഒരു കുട്ടിനെക്കൊറ്റക്കാവുമ്പോ നല്ലൊരു ഏണിംങ്സ് ഉണ്ടാക്കും ചെയ്യാലേ. ഉം. നല്ലൊരുതാണ്, നല്ലൊരു വർക്കാ. ന്നാ വീട്ട്ന്ന് പൊർത്ത് പോവും വേണ്ട.
കൊർവാണ്. എല്ല പലേ അയ്ല് പൊതുവേ കുറച്ച് കൊറവാണ് ഈയൊര് പ്ലാറ്റ്ഫോമിൽ കുറച്ച് കുറവാണ് ബാക്കിള്ളേല് അപേക്ഷിച്ച് നോക്കുമ്പം എന്നാലും വേണ്ടില്ല. നമ്മുക്ക് നമ്മളെ കയ്യിനൻസരിച്ച് ഇങ്ങനെ നമുക്ക് ഒന്നും കൂടി പഠിക്കലും ആവും. മക്കളെ പഠിപ്പിച്ചൊട് എങ്ങനെയാണ് ന്നുള്ളത് നമ്മൾക്കൊന്ന് പഠിക്കാൻള്ള ഒരു അവസരം കൂടിയാണ്.
ഉഹും പഴേ പോലത്തൊര് സിലബസ് അല്ലല്ലോ.
അല്ല ല്ല ല്ല. സിലബസും കാര്യങ്ങളൊക്കെ മാറ്റണ്ട്. ഉം പിന്നെ എന്തെ ഇയ്യെന്തെം വർക്കിന് പോവ്ണ്ടോ?
ഞാന് സ്റ്റിച്ചിങ് കാര്യങ്ങളൊ ക്കായിട്ട്ങ്ങനെ പോണ് ണ്ട്. പൊർത്ത്ക്ക് സ്‌റ്റിച്ചെയ്തയക്കും ഉം. ആഹ് രുതാറ് കിഡ്സിന്റെ ഫ്രോക് കാര്ങ്ങള് ഓല് പറയണ കളറില് മെറ്റീരിയൽ നമ്മള എടുത്തി ട്ട് ഓല് പറഞ്ഞ മെറ്റിരിയൽ എടുത്തിട്ട് സിചെയ്ത് അയച്ചൊട്
അങ്ങനെ ചെയ്യലേ അഹ് ശരി ഇങ്ങനെ ഷോപ്പ് കഴിച്ചോടു
ഷോപ്പ് ഷോപ്പിലേക്ക് ഞാൻ എടുത്തിട്ടില്ല അനിയത്തിടെ ഷോപ്പിൽക്കാണ് ചെയ്യുന്നത് ഷോപ്പിലടുക്കുമ്പോ നഷ്ടണ്
ആഹ്
നമ്മള് നമ്മുടേതായിട്ട നമ്മളെന്നെ അടിച്ചിട്ട് സെയിലാക്കുമ്പോഴാണ് നമുക്ക്ന്ന് കൂടുതല് ബെനിഫിറ്റ് കി ട്ടൊള്ളൂ അപ്പൊ നമുക്ക് ഒറ്റ ഒരു ഫ്രോക്ക് പോവുമ്പൊത്തന്നെ ആഹ് അമ്മക് ഒറ്റ ഫ്രോക്ക് പോകുമ്പോ തന്നെ നമ്മക്ക് അതി മേ ആയിരൊക്കെ പിടിക്കാൻ പറ്റുന്നുണ്ട് കാരണം ഞമ്മക്കൊരു മെറ്റീരിയലാണ് അഞ്ഞൂറ് രൂപെന്നെ മെറ്റീരിയലേ വരൊള്ളൂ
പിന്നമ്മള് എഫേട്ട് നമ്മളെ എഫേട്ട് ടൈമാണയ്‌ല് പോണ്ട് അടിച്ചാ മതി പിന്നെ അടിക്ക്ണ കൂലിയാണോ കിട്ട അഞ്ഞൂറ്
ആഹ് തുന്നക്കൂലി അഞ്ഞൂറായിട്ടങ്ങനെ ആഹ് പിന്നെ തുന്നക്കൂലി നമ്മള് ചെയ്യ്മ്പോ നമ്മക്ക്ള്ളന്നല്ലേ ആഹ് മറ്റേ വെരല് വെറും കൊർഞ്ഞ പൈസേ കിട്ടൊള്ളെയ് മറ്റേ ഇതാകുമ്പോ നമ്മള് സ്വന്തായിട്ട് ചെയ്യാഉമ്പോ സുഖാണ് പിന്നെ ഓൺലൈനായിയിട്ടൊക്കെ പരസ് നമ്മ ഓരോന്നടിച്ച് കയിഞ്ഞാല് അത് നമ്മള് പരസ്യടും അപ്പൊ നമ്മളെന്തെയ്യും മോലാള് വിളിച്ച് ട്ട് പറയും ഇങ്ങള് കുട്ടിട്ടിട്ടുള്ള പിക്ക് തരണം ട്ടോന്ന് അപ്പോൽക്ക് കുട്ടിന്റെ ഫെയ്സ് കാണിക്കാൻ താല്പാര്യല്ലെങ്കില് ഒര് സിംമ്പല് കൊട്ക്കും അങ്ങനെ ചെയ്യാ
ആഹ് ഇ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ വിടും ഷെയറെയ്യേയ്ക്കുലേ ആഹ് ശരി
പിന്നെ വാട്സപ്പിലൂടെക്കെടും അങ്ങനൊക്കാണ്ട് ചെയ്യും പിന്നെ മറ്റുള്ളോർക്ക് ചെറ്യേ എന്താണ് കമ്മീ ഷൻ തരാന്നർഞ്കാണ്ട് മറ്റുള്ളോരെക്കൊണ്ടും ചെയ്യിപ്പിക്കും ചെയ്യും ആഹ് അപ്പോല് ക്കര് കൊല്ലം ആപ്പല്ലേന്ന് വിചാരിച്ച് പിന്നെ ഓലും അത് പര്യസ്യട്ട് പ്രമോട്ടെയ്തരും
ആഹ്
ഞങ്ങടെ പേകറ്റും മുന്നോട്ട് പോണണ്ട്
ആഹ് അങ്ങനെ നമ്മക്ക് നമ്മളെ കയ്നന്സര്ച്ച് നമ്മളെ മക്കക്ക് വാങ്ങി കൊട്ക്ക എന്താച്ചാല് അത് മറ്റ്ള്ളോരോട് ചോയ്ക്കാ അത്രൊള്ളൂ
അതാണ് നമ്മക്ക് നമ്മക്ക്ഞ്ഞ് ഒരു എന്തേലും ഫുഡ് വേടിക്കാനോ വല്ല ഓരോരോ മിഠായി അത് തൊ ഒക്കെപ്പൊ പല പലേ ഫുഡല്ലേ അതൊക്കെറങ്ങുമ്പള്
നമ്മളോരോ ഫുഡിന്റെ ക്യാഷ് കാരണം നമുക്ക് വാങ്ങിക്കൊട് ക്കാതാവുമ്പള് നമുക്കൊരു വേദനേണ് എല്ലതും ഇിനവരെപ്പാരോട് പറയുമ്പൊ നമുക്ക് അ അത് ഓ ഓരെ പറഞ്ഞ്ട്ടും കാര്യല്ല ഇതൊക്കെപ്പാടെ ഓലെകൊണ്ട് കയ്യൂല്ല
ഞങ്ങളിവ്ടെന്നാള് ചോക്ലേറ്റ് കൊട്ന്ന്ട്ട് ഞങ്ങളെ വാപ്പറിണ്ട് എന്ത ഇൻ്റെ റബ്ബേ ഈ ഒര് ചെറ്യേ പാത്രത്തില്ള്ള ചോക്ലേറ്റിന് ഇത്രിം റൈറ്റോ ആഹ് അപ്പൊ ഞാൻ പറഞ്ഞ് ആഹ് സാരല്ല ഒരാഗ്രഹല്ലേ ചെറിയ ചെറിയേ ആഗ്രഹങ്ങളൊക്കാണ്ട് നടക്കട്ടേ ഇത് ഇത്ര ചെറിയ ആഗ്രഹാണോന്ന്
നമ്മള് ഞാനും അങ്ങൻതന്നെ നമ്മള് പൊർത്തോവുമ്പൊ ഒരാഗ്രഹം ഞാൻ സാധിച്ചു നമ്മളെട്ത്ത്ണ്ടെങ്കില്
ഇന്റെ മോൻ പറിം ഇങ്ങള് എന്തെങ്കിലും പണിട്ത്ത് പൈസണ്ടാക്കും ഇന്ന്ട്ട്ങ്ങനെ വേടിച്ച് തിന്നും അതാണ്ട് കയ്യുംങ്ങ ക്കിതില് ഡ്രസും കാര്യങ്ങളൊക്കെങ്ങനെട്ത്തൂടെ ഞാൻ പർഞ്ഞു ഡ്രസ് ണ്ടക്ക്ണില്ലെ പിന്നെ ഞാണ്ടാക്ക്ണത് ആരെങ്കിലുടല്ലേന്ന് ആരെങ്കിലും ഇട്ടിട്ടെന്താ ഇങ്ങക്ക്ണ്ടാക്കണ്ടേ ഇപ്പ നമ്മക്ക് ഒര് വർക്ക് വർക്ക് ചെയ്ത്കാണ്ട് ഒരു ഡ്രസ്ണ്ടാക്കാന്നാ ഇൻക് ഭയ്
മടിയാണ് അത് നമ്മക്ക്പ്പി ഞാപ്പ പർഞ്ഞ മോന്റെ മോളോടാണ് ഇൻക്ക് ഒര് ചായ കാച്ചി ഇൻക്ക് ഇണ്ടാക്കാൻ ഇൻകൊര് മടിയാ വേറാര്കേലു ഇമ്മച്ചി ചായ ഇജ്ജൊരു ചായണ്ടാക്കിക്കാട്ടിക്കാന്ന് ഇൻ്റെ മാപ്പള പറിം നമ്മളപ്പക്കപ്പള് ഏത് പാതിരാ വാണേലും ഇണ്ടാക്കി കൊട്ക്കും ആഹ് ഇത് പിന്നെ
ഇന്റെ മോൻ പറിം വാപ്പ വാണം ബടെ നല്ല കൂട്ടാൻ വേണെങ്കി ഇന്റെ മോൻ പറഞ്ഞത് വാപ്പ വേണം ബടെ വാപ്പ പറയണം അപ്പൊവടെ നല്ല കൂട്ടാണ്ടാവൊള്ളു
ഇത്രന്നെ നല്ല ചേൽക്ക് ഉണ്ടാക്ക്ന്ന ഞങ്ങക്കെന്നുങ്ങനാ അങ്ങനെ പറയല്
ഞങ്ങള് വാപ്പ ചോറിനില്ലാണ്ടല് എന്താട്ടും ഏതെങ്കിലും സെക്കനൻ്റ് കൊർച്ച് ചോറുണ്ടെങ്കി അതണ്ട് കാ അ ഉള്ളിച്ചോറാക്ക കെഴങ്ങും മുട്ടിം അങ്ങനൊക്കണ്ട്ട്ട്കാണ്ട് എല്ലാം കൂടിട്ട്കാണ്ട്ള്ള കൂട്ടാനു ആയി ചോറായി ഒക്കൊറ്റടിക്ക് കഴിഞ്ഞു പണിയാണ്ട് കഴിഞ്ഞ് എന്നാ പിന്നെ വേറെ പണില്ലല്ലോ അയ്ലെന്നെ കോഴിമുട്ടി ഉള്ളി ഒക്കെട്ട് അങ്ങനെ വർത്ത്കാണ്ടാണ്ട് ചോറാണ്ടാക്കും ചോറയ്ക്കാണ്ട്ട്ട്കാണ്ട് സെ പ്പ കൂട്ടാനുമായി ചോറു ആയി
ആഹ്
മറ്റേ ബാപ്പയുണ്ടാവകുമ്പോ ചോറ് പിന്നൊക്കെ ഒരു ഉപ്പേരി അങ്ങനെ അങ്ങനെ വേണ്ടേ
അത്രല്ലേ ഉണ്ടാക്കുള്ളൂ നമുക്ക് അങ്ങനെ ഇങ്ങനും കൊടുക്കാനും കഴിയില്ലല്ലോ നമ്മളന്നായി
അതങ്ങനെ വലിയ കുഴപ്പമില്ലാത ഓട്ടോ കാര്ങ്ങളൊക്കെങ്ങനെ പോണുണ്ട്
പോണ്ടായി അത്ശരി എന്നിട്ട് ഈ ചെറിയ മോളായിട്ട് എങ്ങനെ ഇരിക്കാനൊക്കെ സമയം കിട്ടോ മോളയിട്ട്
മോള് ന തുണി എടുത്തുകൊണ്ട് വെ പിന്നെ ഞാൻ വീണ്ടും പോയി തുണി തുടന്ന് അങ്ങനെ പുറത്ത് കേറിരുന്ന് ഞാനങ്ങനെ കുമ്പിട്ട്ക്കാണ്ട് ഉം പിന്നെ പ്രാവശ്യം പിന്നെ സ്കൂളിലാക്കി അതുകണ്ട് പിന്നെ നേരെ വെൾത്താണ്ട് പോവും. പിന്നെ എന്റെ അവശ്യള്ള പണിയാണ് ഓല് വരുമ്പോതിന് ഫുള് ലേസും ബീഴ്സും കര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കും അതല്ലാന്ന്ണ്ടെങ്കില് മുത്തൊക്കെ അടച്ചാരുമ്പളൊക്കെ നറച്ച് മുത്ത് ചെറുമട്ടത്തിലൊക്കെ അങ്ങനെ ചെയ്യും ബൾക്ക് ആയിട്ട് ചെയ്യാന് അ ആഹ് ആര്യ വർക്ക് ചെറുതായിട്ട് ചെയ്യും വലുതായിട്ട ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കാരണം എന്താ ച്ചാല് അതിനും നല്ല നടന്ന നട്ടല്ലിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആഹ്
കുമ്പിട്ട്ങ്ങനെ
ഞാ ഇിന്റെ അനിയത്തി ഇങ്ങനെ ആര്യാവർക്ക് ഇങ്ങനെ ഓരോന്ന് അടിച്ചൊക്കെ ഞാൻ പറഞ്ഞ് കാണാൻ പയ്യാതയക്ക്ണ് ഒ കണ്ണൊക്കെ ഉള്ളക്കാണ്ട് പോയിക്ക്ണ് അപ്പൊ ഞാൻ പറയും അടിച്ചടിച്ചടിച്ച് ഈ കുതി ഇങ്ങനെ നോക്കി ഇങ്ങനെ ചെറിയ ചെറിയ മുത്തൊക്കെ ഉണ്ടാക്കല്ലേ ബാഗ് തുന്നോ ബാഗ് ച്ച് കാണ്ട് വേഗ്മല് ഒന്നായിട്ട് വർക്ക് ചെയ്ത് കാണാൻ നല്ല രസണ്ട് ഉം ഓൾ ഓളങ്ങനെ വലിയ ഇഷ്ടമാണ് ഓളേ ക്കെള്ള വർക്കാണ് പൊറത്തക്കത് കൊടുക്കാനല്ല ഇങ്ങനെ ഉം ഓളെ ആൾക്കാർക്ക് ഓള് വെറുതെ ഇണ്ടാക്കി കൊടുക്കും മുത്തച്ചിക്കും നാത്തൂന്മാരെ കുട്ടികൾക്കും ഒക്കെ ഓള് അങ്ങനെ ക്യാഷ് കൊടുത്ത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ന്നിട്ട് ഇതന്നെ ഈ ഒറക്കിയച്ച് ങ്ങനെ അരക്കന്നെ
ഞാനാദ്യ ആദ്യം എന്റെ കുട്ടികൾക്ക് ഞാൻ ഷർട്ടും പാന്റൊക്കെ അടിച്ച് ഇന്റെ ഇമ്മ അടിക്കും ങ്ങള് പരമ്പരയട്ടല്ല ആരോടിക്കും അപ്പൊ പിന്നെ ഓരത് കണ്ടുപിടിച്ച അത് നമ്മളിങ്ങന ഒരാളതിൽ കോഴ്സിൽ കൂടി അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചു
ഏഹ് ഇത് ഏത് ഈ ഉടുപ്പായാലും ഡ്രസൊക്കെ ഒറ്റക്ക് പഠിച്ചതാ അങ്ങനെ പോയി പഠിച്ച ഇട്ട് തന്നേക്കുവല്ലേ ഉം അടിച്ചുകൊണ്ട് കണ്ടാലും അതൊക്കെ ഒരു കഴിവ് തന്നെയാണ്.
അത് തലമുറകളായിട്ട് നമ്മുക്ക് നമ്മള് പറയില്ലേ പാരമ്പര്യമായിട്ട് ഇത് കൈ തൊഴിൽ കിട്ടാന്ന് അങ്ങനെ കി ട്ടിയത് ആണ് അങ്ങനെ വെല്ലുപ്പായ്ക്ക് വല്ലുപ്പയ്ക്ക് അങ്ങനെയാണ് വല്ലുപ്പ അമ്മോന്. നമ്മുക്കൊക്കെ ഗൾഫില് പട്ടാളക്കാരുടെ ഡ്രസ്സ് എടുക്കലൊക്കെയായിരുന്ന് പണി, അപ്പൊ എനിക്ക് നല്ല ഇൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ. അങ്ങനെ അങ്ങനെ അങ്ങോട് വികസിച്ചു ഉമ്മയും ഉമ്മയുടെ ഏട്ടത്തിയൊക്കെവിടെരിക്കും, വെല്ലുപ്പായിക്ക് ടൈലർ ഷോപ്പ് ആയിരുന്നു പണി. പിന്നെ സാ സാമഗ്രികളൊക്കെ വല്യുപ്പാന്റെ തന്നെയുണ്ട് കഴിയും. ഇന്നലെ ഓരോരുത്തരോരുത്തർ കൈമാറി വന്ന സാധനങ്ങൾ തന്നെ ഉണ്ട്, നമ്മള് വെട്ടുന്നേ. സ്കെയിലും കാര്യങ്ങളും അങ്ങനെ ഒരോത്തർക്ക് ആവശ്യം ഉണ്ടാകുമ്പോ ഓരോരുത്തരും.
എല്ലാ സാധനവും വേണല്ലേ നമ്മളെ സാധാ കത്രിക്ക മാത്രം പോരല്ലല്ലേ ഉം.
ഓരോരുത്തര് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടോക്കെ തിരിച്ചും മറിച്ചും കൊണ്ടുപോകൂട്ടോ, നല്ലത് ഉണ്ട് എപ്പോഴ നമ്മള് ഇതുണ്ട് അതില്. എല്ലാ മക്കളും അങ്ങോട്ടുമിങ്ങോട്ടും അത് ഓരോർത്തർക്ക് അടിക്കാന് എന്റെ ആൺകുട്ടികൾ ഞാൻ അടിക്കില്ല. അത് ഞാൻ ആ കുട്ട്യാൾത അടിച്ചിന്നി അപ്പ ഞാൻ നിർത്തി അടിക്കാല് ഇപ്പൊ എനിക്ക് പെൺകുട്ടിയല്ലേ ചെറുത് അപ്പൊ ആൺകുട്ടികളെ തന്നെ പുറത്തുന്ന് മേടിക്കും.
ആഹ് അതല്ല ഈ ഒരു ദിവസം പോയി എത്ര എണ്ണം ഒക്കെ ഓർഡർ ഒക്കെ ഉണ്ടാവോ, അടിക്കാന് കൊറെ ഉണ്ടാവോ?
ഞാൻ അങ്ങനെ ബൾഗായിട്ട് കുറെ കൊണ്ട് വെച്ച് എടുക്കില്ല, കാരണം എന്താ വെച്ചാല്. എനിക്ക് ഭയങ്കര പ്രയാസാ. ആണ് കൂടുതൽ സമയം കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോളേ ആഹ് കാരണത്താൽ ആഹ്. കൂടുതൽ വാങ്ങിക്കത്തില്ലേ ഞാന്, രണ്ടോ മൂന്നോ ഓർഡറിന് ഞാൻ എമർജൻസി ഓർഡറിന്ന് തന്നെ. അതൊക്കെ വരുമ്പോ ഭയങ്കര ഫാസ്റ്റാവേണ്ട് അന്ന് തന്നെ പോയി പർ പർച്ചെയ്‌സ് അന്ന് തന്നെ കുത്തിയിരുന്നു അടിക്കുക അങ്ങനെ ഒക്കെ ആവുമ്പോ ഭയങ്കര ബുധിമുട്ടായി തോന്നി എനിക്ക്. ആദ്യം ഒക്കെ ഞാൻ ചെയ്തുയിരുന്നു അങ്ങനെ ഇപ്പൊക്കെ അതൊരു ഭയങ്കര. പ്രശ്നായി തോന്നിട്ട് ഞാനത് അങ്ങനെ എടുക്കാറില്ല. എനക്ക് ചെയ്യ്, ഞാൻ വിളിക്കാം കേട്ടോടാ. ഞാനെ ഫുഡ് കഴിക്കിട്ടേ കേട്ടോ.
ഉം ആയിക്കോട്ടെ എന്നാ ശരി ഫുഡ് കഴിച്ചിട്ട് വിളിക്കാം, ഉം.